ഹലോ ഹലോ
ഹലോ
കേൾക്കുന്നില്ലേ ആ കേൾക്കണില്ലേ
കണ്ട് ഓഹ്
ഉം നേരത്തെ കട്ടായി പോയി ഉം എന്താ അറിയില്ല അത് ഇന്നലെ എങ്ങനെ ഹലോ
ഹലോ ആഹ്
ആഹ് കേൾക്കണില്ലേ ഡ്രസ്സ് ഞാനും പറ ചുരിദ ചുരിദാറിന്ന് ഫർദേന്ന് ചുരിദാർക്ക് ചാടി ആ ഡ്രസ്സ് എടുത്തിണ് ഞാന് ചുരിദാറും മാക്സിം എടുത്ത്
ഉം മുണ്ടെടു
ഫോട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി മക്കള് മ മക്കളെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചുരിദാറി ഇട്ടിട്ടുള്ളൂ പോയിട്ടില്ല ഇന്ന് പോമ്പം ഉം ഉം ആ അല്ല അന്നും ഉമ്മാൻ്റടുത്ത്ക്ക് പോണം അന്നും മ ത്തക്ക് പോകുമ്പോ ഇട്ടിട്ട് പോവാ വിചാരിച്ചു ഇന്നലെ നാത്തൂ വലിയ നാത്തും പറഞ്ഞ് നമ്മള് രണ്ടാമത്തെ നാത്തൂൻ്റെ അടുത്തേക്ക് പോകാന്നൊക്കെ പറഞ്ഞു അപ്പൊ ആ അവിടെയൊക്കെ ഭയങ്കര ബ്ലോക്കേക്കാരം ഓലോ
ആ പിന്ന തന്നെ പിന്നെ ഉച്ച ലേശം നോക്കേ വേണ്ട എല്ലാരും വിരുന്ന് അങ്ങോട്
ആ എല്ലാരും വരും ചെയ്യും അങ്ങനെ
അത് പറഞ്ഞോണ്ടാണ് ഞങ്ങള് നേരത്തെ ഇറങ്ങിത് ഇന്നലെ നാത്തുമ്മാലൊടുക്ക് പോവാൻ ഞങ്ങളെല്ലാ പ്രാവശ്യം പോവലിണ്ട്
ആഹ് എന്റെ വീട്ട്ക്ക് പോണേന് വാങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് വാതിക്കൂല ആ തിരക്ക് ബാതിക്കൂല വലിയ നാത്തൂന്റടുക്ക് പോണമെങ്കിലും ആയിപെടും മറ്റോ രണ്ടാമത്തെ മൂന്നാമത് രണ്ടാത്തെ നാത്തുന്റെടുക്കും ചെറിയ ആന്റടുക്കുംക്കെ ആ ജംഗ്ഷനിൽ പെടാണ്
ഉം ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി പിന്നെ കൊറച്ചു നേരം വൈകി ലേറ്റ് ആയി ഇറങ്ങി ഒരു മൂന്നു മണി സമയത്താണ് പോണേ തിരിച്ചും കൂടി വന്നപ്പോ ഒരു നാല് നാലര കഴിഞ്ഞ് ഒരു മണി കൂറ് ട്രാഫിക്കിലാട്ട് കുടുങ്ങി ഒരു ഒന്നൊന്നര മണിക് ഉം പിന്നോരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി
അത്രരു മുഷിപ്പില കാര്യം വേറേതൂല്ല
വേറേല്ല സത്യാണ് ഉം കുറെ കാലായിട്ട് നിങ്ങള് ചുരിദാറന്നെ യൂസെയ്യല്
അല്ല ഞാ ഇപ്പോ രണ്ട് വർഷായിട്ടുള്ളു ചുരിദാറ് യൂസ് ചെയ്യൽ തുടങ്ങിയിട്ട് മറ്റേത് ഫർദമേലെയ്ര്ന്നു ഫർദമേലായിരുന്നു മക്കള് നിർബന്ധിച്ചിട്ടങ്ങനെ ആഹ് ആഹ് എനിക്കിഷ്ടവാ ഏറ്റവും ഇഷ്ടവും എല്ലാം കൊണ്ടും പിന്നെ ബൈക്ക് കുമ്മേലോലൊപ്പം കേറുമ്പോ അപ്പം അടിയിൽ ഫാന്റ്ണ്ടാവൊല്ലോ പർദാണ്ട് പൊക്കിയിട്ട് അവിടെ ഇരിക്കും അങ്ങനെ ഇരുന്നൊട്ക്കും ഓൽക്ക് ഓലപ്പം കയറുമ്പോ മാപ്പളന്റൊപ്പം കയറുമ്പോ കാലിപ്പുറത്ത് ക്കിട്ടിരുന്നാലോ ഓൽക് കോലപ്പൊയിരിക്കുമ്പോ ആഹ് മട്ടത്തിലിരിക് നിങ്ങളിത് തള്ളവൈബാണ് പറഞ്ഞു നടക്കും മോൻ വല്യ മോനേ തള്ളവൈബ് ഇതേ പറയാനുള്ളൂ ഓർക്ക്
ഉം
ഞാന് ഇൻസ്റ്റഗ്രാം അങ്ങനെ യൂസ് ചെയ്യൂല്ല നിങ്ങൾ തന്നെയുള്ളൂ ഈ തള്ളവൈബായി നട ക്ക്ണത് തള്ള ഇതും പറഞ്ഞാണ്ട് അങ്ങനെ കളിയാക്കും അയിന് ഇൻ്റെ അമ്മായിക്കുണ്ട് രണ്ട് മക്കള് അവൻ്റെ കൂടെ കസിന് ഓലും ഓലും അയിക്കാണ്ട് സൈഡാണ്
ആഹ്
അങ്ങനെ ഓൽ ഇതൊക്കെ ഒരു ഒരു രസമാണ് ഒരു അങ്ങനെ നമ്മളെങ്ങനെ ഉം ഞമ്മളങ്ങനെ ആക്ക്ണ പണിയല്ലേ ഓൽക്ക് ഉം പക്ഷെ ഞാന് കുട്ടികളെ കൂട്ടത്തില് ഉം ഞാൻ കുട് കുട്ടികളെ കൂട്ടത്ത്ക്കൊക്കെ എല്ലാത്തിനും കൂടി കൊടുക്കൂട്ടോ ഇവിടെ നാത്തൂന്റെ മക് മക്കളൊക്കെ പറഞ്ഞാ ഞങ്ങളെ ഇമ്മച്ചിനെ ഒന്നിനും പറ്റില്ല അമ്മായിയാണ് ഉസാറ് ഇങ്ങള് വരി അമ്മായിയേന്ന് പറഞ്ഞ്കാണ്ട് ഓൽ ഇന്നെ അങ്ങട്ട് ഇന്നെങ്ങൾ അങ്ങനെ മോട്ടറാക്കണ്ട ഇനി ഇവിടെ വെള്ളത്തി ചാടാൻ പോ വെള്ളത്തി ചാടാൻ പോവാനൊക്കെ ആണെങ്കിൽ തോട് തോടുണ്ട് അപ്പൊ ഇന്നെ വന്ന് കാണ്ടാണ്ട് സോപ്പിട്ടും ഇന്നെയാണ്ട് പൊക്കിവെ പോവും മ്മള് ഇൻകും പിന്നെ അങ്ങനത്തേനോടൊക്കെ ഭയങ്കര താല്പര്യാട്ടോ ആഹ് നല്ല അല്ല ഞാൻ ചെയ്യ ചെയ് ആഹ് അമ്മക്ക് പറ്റിയ സ്ഥലാണെങ്കിൽ നമ്മളെറങ്ങും
ആഹ് ആഹ് ആഹ്
അങ്ങനെ ആരുല്ലാത്തോടൊക്കെ ആണെങ്കിൽ അങ്ങനെ എറങ്ങിക്കൊടും എറങ്ങും ഓൽക്കൊന്നും നീന്താൻ അറീല്ല നാത്തൂമാർക്ക് അങ്ങനൊരു പ്രശ്നവുണ്ട് അതാണ് ഓര് ഞങ്ങളെ അമ്മച്ചീനെ ഇമ്മച്ച്യാളെ അയ്ന് പറ്റൂല ഇങ്ങള് പോന്നാണി അമ്മായേന്ന് പറഞ്ഞാണ്ട് അങ്ങനെയാണ് ഇറങ്ങും ഞങ്ങള് പൂള്ക്ക് അങ്ങനെ പോയിനി ബുക്ക് ചെയ്ത്കാണ്ട് പിന്നെ ഇപ്രാവശ്യം ഇപ്രാവശ്യം ആ ഇവിടെ നാട്ടില് നാട്ടില് റിസോർട്ടല്ലാതെ പൂളായിട്ടുണ്ട് ആഹ് പൂള് സ്വന്തം അത് മണിക്കൂറിന് രാത്രിയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വെച്ചിട്ടും പകലാണെങ്കിൽ ആയിരം വെച്ചിട് അങ്ങനെണ്ട് അത് നല്ല രസാ അപ്പാ അപ്പോ മണിക്കൂറ് മണിക്കൂറ് പറയുമ്പോ ഞമ്മൾ അങ്ങനെ ഞമ്മൾ ഇതാകുമ്പോൾ മണിക്കൂ കൂറ് പറിമ്പോത്തിന് ഇതാ പറിമ്പോത്തിന് കയ്യാ
ആഹ്
ഇപ്പൊ ഈ ഇപ്രാവശ്യ ഞങ്ങളെന്താട്ടി പിന്നെ
ആഹ്
പൊഴേക്കോയി പുഴെ പോയിട്ട് ഒരു നാലഞ്ച് പ്രാവശ്യം പോയിണ് ന്നട്ട് മാങ്ങെ ക്കെ കൊണ്ടു പോയി പോഴേടെ നടൂല് ഇര്ന്ന്ട്ട് മാങ്ങ ഉപ്പും മുളകൊക്കെ കൂ ട്ടി കഴിച്ച് അഒക്കെ വീഡിയോ ഇട്ത്ത് വിടും മക്കള് ഓൽക്ക് അഹ് അഒക്കെ എഡിറ്റ് ഇതാക്കാനും സ്റ്റാറ്റസ് അയിന് ഓലോട് കയ്യും ചെ ആ അന്നട്ട് ഞമ്മളിട്ടീല്ലെങ്കി ഓര് വന്നിട്ട് ഇടും
ആ ആ
ന്റെ ആങ്ങൾന്റെ മോളൊക്കെ എ ഉം ഇന്റെ ആങ്ങൾന്റെ മോളൊക്കെ എന്താ സാധനന്നോ ഈ ആന്റി ഇദ് ഇങ്ങൻത്തെര് ആന്റിയാ ർഞ്ഞാണ്ട ഓളങ്ങട്ട് വരും അന്നെ ഓല് അമ്മായിന്നല്ല വി ച്ചാ അങ്ങനെ ഓരത് ചെയ്യും ന്നട്ട് അപ്പോ ഓ ഓ എവ്ടെത് സ്ഥലം ചോയിച്ചാണ്ട് ഒര് എത്ര ആൾക്കാരാണ് അയ്ന് മെസ്സേജ് അയ്ച്ച അവ്ടെ പോയിക്കാണ്ട് പിന്നെ ഞമ്മ ഞങ്ങക്ക് വീഡിയോ വിട്ട് തര എല്ലാരിം കൊണ്ട് പോവും ചെയ്യാ ചെറിയ ആങ്ങൾ ക്ക്‌ ഒര് വയസ്സായ കുട്ടിയാ അയ്നിം കൂടി അയിക്കെർക്കും. അതിനിം കൂടിം ഉം ഞങ്ങള് അങ്ങനെ നല്ല രസായിട്ട് വണ്ടിയ്ണ്ട് രണ്ടാങ്ങള ആ രണ്ടാ രണ്ടാളട്ത്ത് വണ്ടിണ്ട് ആ ഓലും ണ്ടാവും ഞങ്ങള് ഫാമിലിയായിട്ടാണ്ട് പോവും വാറെ ആരും ഉണ്ടാവൂല ഞങ്ങ ഇങ്ങള്ണ്ടാവും അങ്ങനെണ്ട് പോവും. അങ്ങനല്ല ഇപ്രാശം വെള്ളത്തിലല്ലോ പിന്നെ ന്റെമ്മാന്റെ വ് ട്ടില് അവ്ടിണ്ട് പൊഴ അപ്പോ പൊയ പൊയ പൊയേക്ക് അവ്ടിം പോവും. അവ്ടെ പിന്നെ അണ കെട്ടിയൊക്കാണ് അത് നേരെ ന്നട്ട് വെള്ള ട്ടത്തിൻ്റെ മാതിരി അങ്ങനണ്ടാവും അങ്ങനേം അങ്ങനിം പോയിട്ട്ണ്ട്.
ആഹ് ഇപ്പയും മ്മാന്റെ വീട്ട്ക്ക് പോവെണ്ടോ ങ്ങള്.
ആ മ്മാന്റെ വീട്ട്ക്ക്‌ ഇപ്പളും പോവും അഹ് അങ്ങനെ അട്ത്തല്ല കൊർച്ച് പോണം.
ഏ
ങ്ങള ആങ്ങളാരൊക്കെണ്ടായ വണ്ടിയൊക്കെണ്ട ഇല്ല ല്ല ല്ല മ്മാന്റെ മ്മ മര്ച്ച്ട്ട്ണ്ട് ഉം. ഇമ്മാൻ്റെ മ്മീം ഇപ്പാൻ്റെ മ്മീം ഒക്കെ മര്ച്ച്ട്ട്ണ്ട് ആരുല്ല. പഷേ ഞങ്ങള് ചെർപ്പത്തിലാ പോയാ ആ ത് ഇപ്പളും ഞങ്ങള് അങ്ങനെ പോയ്കൊണ്ട്ക്കും.
ള്ളരോടൊക്കെ കണക്ഷ
ആ ആ ആ ഫോണു കൂടായ്ട്ടും ഇതായ്ട്ടും അഹ് ഞ പിന്നെ ഒര് വിധം കുടുംബം കുടുംബായിട്ട് അക്ക അങ്ങട്ടും ഇങ്ങട്ടും പിന്നെ ൻ്റെപ്പാൻ്റെ വല്യ ആളല്ല എല്ലാരുആയിട്ടെ ആ കുടുംബ ബന്ധം പുലർത്ത അയ്ന് ൻ ക്കരുഷ്ട്ടാണ് എല്ലാരുആയ്ട്ട് ആ ആ ആ ആ ആ ആ ന്റെ വീട്ട്ലെ കുടി ഞങ്ങള കുടുംബത്തിലെ ആഹ് ആ ഇൻ എ ഞങ്ങള ഇന്റെ കുടുംബ ത്തില് വല്യത് ന്റെ അമ്മായിന്റെ മോനാണ് ഓനെ കഴ്ഞ്ട്ട് ഞാനാണ് ഞങ്ങള്
ഏ ആആ ആ
അങ്ങനെ അയ്ക്ക് പറ്റിയൊര് അമ്മായിണ്ട് നല്ല വയ് അമ്മായിയാ എല്ലത്തിനും പറ്റിയൊര് അമ്മായിണ്ട് ഉം ഉം
അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മള് പോവും ഞമ്മക്ക് ആരെങ്കിലു ണ്ടെങ്കിലെ ഞമ്മള് പോവൊള്ളൂ അല്ലെ പോ
ആഹ് ആങ്ങള പ്പൊ ഒരാങ്ങള ലീവിന് വന്നതാണ് അ പ്പൊനുണ്ട് അപ്പ അങ്ങനെ പോവും അങ്ങനെ നല്ല രസാണ്. ഇഞ്ഞിപ്പോ ഒക്കെപ്പാടെ ഒന്നായിട്ട് പോവ റിസോട്ട്ട്ത്ത് പോവാർഞ്ഞിനി അ
ആഹ് അങ്ങനെയാണേ മ്മക്ക് പൂളൊക്കെ അങ്ങനെക്കെ കൊറേനേരം എത്ര വാണേ യൂസ്
ആഹ അത് അങ്ങനെ അഹ അതിന്റെ വിറ്റ് കേക്കണോ അത് ഒരു കഴിഞ്ഞ പിന്നെ അമ് എളാ പ്പാന്റെ മോന്റെ കല്യാണം കഴിഞ്ഞാണ്ട് അന്ന് എല്ലാരും ഒരു വിധം ആൾക്കാരക്കെ നാട്ടിലുണ്ടായ്നി ആ കല്യാണത്തിന് വന്നാണ്ട് അപ്പം ഞങ്ങള് മൊത്തത്തിൽ ഞങ്ങളെ ഫാമിലി നാല് അ യാളും ന്റെ എളാപ്പിം ഞങ്ങളും അയ്ല്ള്ള മക്കളും മരുമ ക്കളും എല്ലാരും അടക്കി ഞങ്ങള് പോയി അങ്ങനെ പോയിട്ട് ൻ്റെ വല്യ ഞാൻ ന്റെ കസിന് ഇന്റെ മൂത്തതാണ് പറഞ്ഞില്ലേ ഓന്റെ ഭാര്യ ഉം ഓന്റെ ഭാര്യ പിന്നെ ന്താ നീന്തം പഠിച്ച് ട്ടില്ലെനി പക്ഷേ ആ ഓളാ ആ ഒരൊറ്റ ദിവസം കൊണ്ട് ആ പൂളിലെറങ്ങിട്ട് നീന്താൻ പഠിച്ച്. എന്നിട്ട് പിന്നെ ആഹാ ഒരറ്റ ദിവ സം കൊണ്ട് ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ട് പോയി എന്നിട്ട് ഞങ്ങൾ ആഞളനോട് ഓനോട് പറഞ് ഇജ് ഇങ്ങനെ വിട്ടാ പറ്റൂലന്നെ ഞങ്ങൾക്ക് ചിലവ് വേണംന്ന് പറഞ്ഞു. അവനോട് ബ്രോസ്റ്റൊക്കെ വാങ്ങിപ്പിച്ച് വച്ച് പൊന്ന് അപ്പൊ തിരിച്ചു പോവാന്നപ്പൊ അങ്ങനെ അത്ഭുതം സംഭവിച്ച മാതിരി ഓളെ സത്യാണ് പറഞ്ഞ് ഓൾ അങ്ങനെ അങ്ങോട്ട് നീതം പഠിച്ചിട്ടേ അയില് ഞങ്ങൾന നമ്മള് ഇത്ടുത്ത് മുതലായല്ലപ്പം കുഞ്ഞോൾ കുഞ്ഞോൾ നീന്ത ന്തം പഠിച്ചൊണ്ട് പറഞ്ക്കാണ്ട് അങ്ങനെ ഓളെ പേരൊക്കെ പറഞ് ഒക്കെ പൊക്കി പറഞ് പഷേ ന്റെ രണ്ട് നാത്തൂമാർക്കും നീന്താറിയില്ലേനി. ആങ്ങളാരെയും ഏ ആ ഏ എൻ്റെ ആങ്ങളന്റ ചെറി രണ്ടാക്കും അറിയില്ല ചെറിയോള് ചെറിയോൾ ഇവിടെ വന്നരെ ആങ്ങളുടെ കൂട്ട് പിടിച്ച് ഓളത് പിടിച്ച്. ഓളെത് പഠിച്ചെടുത്ത് വേലിയാള്ക്ക് ഇപ്പോഴും കഴിയുല്ല ഞങ്ങളെ മുന്നിലൊക്കെ കൊള്ളമംട് തോ തോടിലും അല്ലാ ഇപ്പം ഇപ്പോഴത്തെ തോടും പണ്ടത്തെ തോടും അയിട്ട് എന്തൊരു വ്യത്യാസുണ്ട്. മറ്റേപറഞ്ഞ മഴണ്ട് പെയ്താ വള്ളം. പോവലില്ലേനു ഇപ്പം തോടൊക്കെ കെട്ടിയിട്ട് ഒന്നായിട്ടാണ്ട് പോവാണലോ വെള്ളം നിക്കണില്ല ഉം അങ്ങനെ ഞാനും തന്നെ എൻ്റെ മക്കളെ വേഗം പഠിപ്പിച്ചെടു ത് യിന്റെ ആങ്ങളാരുണ്ടയിന് സപ്പോർട്ട് ഞങ്ങളുടെ കുടുംബത്തിലെ വലിയ പേര കുട്ടികൾ എൻ്റെ കുട്ടികളാണ്. അപ്പോം ഹ്മ്മ് അപ്പോ ഓലൊക്കെ ഓല ഇവലൊക്കെ എന്താ ചെയ്യായചാ പുഴ കുളത്തക്കാണ് എടുത്താണ് ഇടുക നീന്തറിയാ ത്തകുട്ടികളെ ആണ്ട് എടുത്താണ്ട് ഇടുക ആണ്ട് പൊങ്ങിക്കോളളം എങ്ങനെെ പഠിച്ചല് പറഞ്ഞാണ്ട് കുളത്തിന്റെ നടുക്ക് എടുത്തിടും.
അഹ് എന്റെന്റെ ഉമ്മ ഒക്കെ പറീനെകേൾക്ക അങ്ങനെ ഉമ്മാന്റെ കുട്ടിക്കാലത്തൊക്കെ വാപ്പാട് പോഴേക്ക് എറിയലിന്ന്ഞ്ഞ് അപ്പൊ അവിടെ പോ ആ പൊന്തി വരുന്നേ വരൽ അടിപിടിച്ചു പറഞ്
ആഹ് എന്നിട്ട് അങ്ങോട്ട് നീന്ത ആഹാ ആഹാ അങ്ങനെയാണ് അങ്ങനെ തന്നെയന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെ പഠിച്ചത്തന്നെ എന്റെ മോനൊക്കെ മോനൊക്കെ ചെറുപ്പത്തിൽ നാലാം വയസ്സിൽ പഠിച്ചിന് ഒലോക്കെ- ട്ടോ നാല് അഞ്ച് ആവയസിൽ പഠിച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പൊ അന്നോ ആങ്ങളാര് എല്ലത്തിനും ഒപ്പത്തിനൊപ്പം ഒപ്പം ഉണ്ടായിരുന്നു ഇപ്പം ആങ്ങളാരെ മക്കൾക്ക് ആ ഒരു ഭാഗ്യം കി കിട്ടീട്ടില്ലറിയ ഞങ്ങൾ എന്നാലൊക്കെ പഠിച്ചിട്ടോ ഹ്മ്മ് അഹ് ആഹാ അത് ഫസ്റ്റിലെ പേരെ കുട്ടികളും ആഹാ ആഹാ അന്ന് ഓൽക്ക് കുട്ടികളും പേരൻസ്ല്ലോ അഹാ
വലിയ മകൾക്കും ബാക്കിയൊക്കെ പിന്നെ കണക്കായിക്കാരം.
അഹഹാാ
തങ്ങ
എന്നാ ഞാൻ പിന്നെ വിളിക്ക പിന്നെ വിളിക്കട്ടോ എന്നാ പിന്നെ വിളിക്കട്ടോ. അഹാാ
ആഹാാ ഓക്കെ ഓക്കേ